ആയവർത്താനം എന്തൊക്കെ വർത്താനം, സുഖല്ലേ? ഹലോ ഹലോ ഹലോ ഹലോ കേൽക്ണില്ലേ? ഹലോ ഹലോ ഹലോ ഹലോ കേൾക്ണില്ലേ?
ആഹ് കേക്ണ്ട് ങ്ങളെന്ത കേക്ണില്ലാ?
ഇല്ല കേട്ടിട്ടില്ലതുവെരെ ആഹ് ഹലോ പ്പ് കേക്കില്ലേ? ആഹ് ഇപ്പൊ കേക്ണ്ട്
ഹലോ
ഹലോ ഹലോ
ഹലോ ഏ നേരത്തെന്താ കേക്കാഞ്ഞെ
നേരത്തെ എന്താ റേഞ്ചിന്റെ പ്രശ്ന ഇണ്ടേ
ആഹ ഷയ അങ്ങനെ അത
ആ പിന്നെ എന്തൊക്കെയ പരിപാടി എന്താ കുട്ടികൾ വായി്പിച്ചൊക്കഅങ്ങെ കൊടു
ഇപ്പോഴോ ഞാനും അതന്നെ ച കുട്ടിയൊക്കെ ചായൊക്കെ കൊടുത്ത് കൊറച്ച് വായിപ്പിച്ച് അതൊക്കെഅങ്ങട്ട് കഴഞ്ഞി ഇവിടെങ്ങനെ ഇരിക്ക മഴൊക്കെ എണ്ടെന്നെ അവിടെ
ആ ഉണ്ടേ ഇന്ന് കുറേ മഴയും വെയിലും അക്കപ്പാടെ ആാണ് കുറ കുറച്ച് രാവിലെ മുതല് ഉച്ച വരെ വെയില് ഉച്ച കൊറച്ച് മഴ പെയ്തു പിന്നെ കൈഞ്ഞേരം പിന്നും വെയില് ഇപ്പൊ ഉച്ചക്ക് ശേഷംന്ന ഇന്ന് പെയ്തിട്ടില്ല അപ്പ മരിപ അവ നേരത്തെ ഒന്നും ഇങ്ങോട്ട് പാറ്റിപ്പോയി
എവിടെ ഇല്ല മഴ ഇണ്ട്
ഉം
നല്ല മഴയായിന് ഇപ്പോ ഇനി കരണ്ട് പോക്കും കൂടിയാ
ആ
ബ
ചെറിയ മക്കളാ
ഹലോ ചെറിയ മക്കളാ
ആ എനിക്ക് ചെറിയ മക്കൾ രണ്ട് വയസ്സായ ഒരു മോനുണ്ട് അതിന്റെ മേലെ ഒരു വെ ഒന്നാം ക്ലാസ്സില് പിന്നെ അഞ്ചാം ക്ലാസ്സില് പിന്നെ വെല്ലിയോള് ഒമ്പത് ക്ലാസ്സില്
ഓളായിരിക്കുമല്ലേ നേരത്തെ ഹലോ ഹലോ പറഞ്ഞത്
മോള് തന്നെ ആണ് ഹലോ ഹലോ പറഞ്ഞത്
എന്താന്നറിയില്ല ഈ റേഞ്ച് റേഞ്ചിന്റെ പ്രശ്നം ആയിരിക്കാം
ആ പിന്നെ ഒന്നൊന്ന് വൈഫൈയും കൂടെ എടുത്ത കൊണ്ടേ ഓ ചോറും കറിയൊക്കെ ആയി ആ വൈഫിയാ
ഏ ചോറും കറിയുമൊക്കെ ആയി എന്തായിരുന്നു ഇന്നത്തെ കറി
ഇന്നത്തെ കറി ഇന്നിപ്പോ എന്തായിന് സാമ്പാറും അവി ആ നോമ്പില്ല നാളെ നോൽക്കണം എന്നുണ്ട്
ഏ അ
നിങ്ങ നോമ്പ് നോറ്റീനിയാ
ആ നോമ്പൊക്കെ നോറ്റീനി ഞാൻ മാത്രേ ഉള്ളൂ കറി ചിക്കന് വാങ്ങിപ്പിച്ചാണ്ട് ഞാൻ നെയ്യ് പത്തിരി ഉണ്ടാക്കി
ആ ആ
ഒക്കെ ഇണ്ടാക്കി ഇനിപ്പോ നാളെ നോറ്റണം മറ്റന്നാളും നോറ്റണം മൂന്ന് ദിവസം
അല്ലെ നാളെ നാളെ നോൽക്കണ്ടേ അപ്പൊ ഉച്ചക്കത്തെ എന്താ
ആവുന്നില്ല
ഏ മാത്രം തടയണ്ടോ
ഇങ്ങ പച്ചരിയുണ്ട് ഓവറില്ല ഒരു ഭാഗത്ത് നിന്നാലും എനിക്കൊരു പേടി ഇനി വീട്ടിൽ പോവണ്ട് ലീവ് കി രണ്ടാള് ഒരാള് രണ്ടാം ക്ലാസില് ഒരാള് അഞ്ചാം ക്ലാസ്സില് സെറ്റ് ആക്കിയാണ് ഇവിടിങ്ങനെ ഇരിക്കുക
പിന്നെ
ആ വല്യോള് ഒമ്പതാം ക്ലാസ്സിലാ അല്ലേ ആ ആ അവിടെ ആ അവിടെ ആ
പിന്നെ നാളെയൊക്കെ അവധിയല്ലേ സ്കൂളോ മദ്രസോ ഒന്നും ഇല്ലല്ലോ
ഹലോ
ആ നാളെ ഇനി അവധി അല്ലേന്ന് പറയെ ഒക്കെ ഇണ്ടാവെ നാളെ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തോണ്ടെ ഉ പിന്നെ എന്തൊക്കെയാ വേറെ ഇ ഇന്നാ ഭക്ഷണത്തിൻമേ തന്നെ നിക്കാനല്ലേ അല്ലേ മഴ മഴന്റെ പ്രശ്നമുണ്ട് നാലായിട്ടുള്ളൂ
ഹലോ ഹലോ കേക്കണില്ല നീ ദൂരത്ത് വന്ന് നിൽക്കണേ ഏ ദൂരത്ത് നിക്കണ മാതിരി ഫീൽ ചെയ്യാ
തന്നെ ഇല്ലേ എന്തയാവോ
അ എനിക്ക് ദൂരത്തി വറ്റണ മാരി ഫീൽ ചെയ്യ പോണം അവിടെയും നിങ്ങൾ ഇപ്പറത്തന്ന് പോന്ന
അങ്ങെ ആ ആഹ
രാത്രിൾങ്ങ ചോറ് കഴിക്കൽ
ആഹ് രാത്രിയാണ് ഞങ്ങൾ പൽച്ചക്കക്കിലൊക്കെ ഉണ്ടാക്കി വെച്ചു ഇപ്പൊ നോമ്പോ ഇമ്മൊക്കെ നോമ്പോറ്റീ ഇമ്മയൊക്കെ നോമ്പോന്നു ഇ രാത്രികൊക്ക
ആ
പെൽച്ചകൾക്ക് വേച്ചകൾക്ക് ചൂടുള്ള ചോറൊക്കെ ഉണ്ടാക്കിരിക്കണം ഉപ്പണ്ടായോണ്ട് ഉപ്പാക്കക്കമാണേ
അങ്ങനെല്ലേ
ആഹ് അങ്ങനെ ഉണ്ട് ഒക്കെ വ എപ്പഴും വേണം വൈകുന്നേരത്തെ രണ്ട് ട്രിപ്പ് ചോറ് ഒക്കെ രാവിലെ ട്രിപ്പ് വൈകുന്നേരം ട്രിപ്പിൾ അങ്ങനൊക്ക വേണം
ഓ അപ്പൊ പിന്നെ പണി തീരൂലല്ലേ
ഓഹ് പണി ഒന്നും തിരൂല രാവിലെ തിരുമി കുളിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തൽ മക്കള് വരും മക്കള് വന്ന കഴിഞ്ഞാ പിന്നെയും ജോ ലി വാങ്ക് കൊടുക്കോള പണി കൊടുത്ത് കഴിഞ്ഞാ വായിപ്പിച്ച പിന്നേം ഇഷ വാങ്ക് എത്ത വരെേ പണി തന്നെ
ഏഹ് നിങ്ങൾ ഒരാളെ ഉള്ളൂ അല്ല മരുമോൾ ഒരാളെള്ളൂ
ആഹ് ഞാൻ തറവാട്ടില് ഞാനാണ് മറ്റവരോക്കെ വേറെ പോയിക്കണ്‌
അയ്ശരി ചോറ് കഴിച്ചോ ഏഹ്
ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ
ഏഹ് ഹലോ
ഹലോ കേക്ക്ണ്ട് പറഞ്ഞോളി
ആഹ് ഞാൻ ഇങ്ങളെ കൊറച്ച് വിട്ട് വിട്ട് ആഹ് കേ ട്ട് വിട്ട് പോണ പോലെ തോന്നി
ഞങ്ങക്ക് റേഞ്ച് അങ്ങനെ പോയിട്ടേ
വൈ ഫൈ വൈഫൈ കേക്കാറില്ലേ അവിടെ
വൈഫൈ മക്കള് ഫോണ്മെ കളിച്ചകണ്ട്
ആഹ് അത് വൈഫൈ ആക്കി
വൈഫൈ ആക്കി മറ്റേ നിന്ന് പുരാപ്പണ്ടിന്ന് വൈഫൈ വലിച്ചെക്കാണ്
അയ് ശരി ഓഹ് അങ്ങനല്ലേ
ആഹ്
അല്ലാ അപ്പൊ ഇവിടെ നോക്കി പുയ്യാപ്ല ഇല്ലാത്ത ടൈമില് പിന്നെ ഇങ്ങക്ക് മെസ്സേജ് ഒക്കെ എങ്ങനെ നോക്കല്
ഏഹ്
പുയ്യാപ്ല ഇല്ലാത്ത ടൈമിന എങ്ങനെ മെസ്സേജ് സ്സേജ് ഒക്കെ നോക്ക
ഒന്നും കേൾക്കുന്നില്ല
ഏഹ്
വർത്താനം മുറിഞ്ഞ് മുറിഞ്ഞ് ചാടണ് പറയാണ്
അയ് ശരി അതെല്ല എന്താ വൈഫൈ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങള ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോ എങ്ങനെ മെസ്സേജക്കെ നോക്ക നോക്കാന്ന്
അങ്ങനെ അതില്ലേ വൈകുന്നേരം ഒന്ന് പണി കഴ്ഞ്ഞ് വന്നാൽ പിന്നെ ഇവിടെ കൊറച്ച് നേരം ഇരുന്നും കിടന്നും അങ്ങനെ പൈപ്പല്ല വല്ലാത പ പീടിയൊക്കൊന്നു പോവലില്ല ഹോട്ടല പണി കഴിഞ്ഞന്നുക്കാണ് ഇവിടെങ്ങനെ കുത്തർക്കും ക്കും ചിലയപ്പം പീടക്കും അ ഞങ്ങൾ ഈ ഫോണിലൊന്നും നെറ്റ് ഉണ്ടാലുണ്ട് അപ്പളേ ഇന്ന് കഴിഞ്ഞതാണ്
ആഹ് അങ്ങനെയല്ലേ ഞാൻ വിചാരിച് ഇന്നത്തെ തീർന്നുണ്ടാവുലേ
തീർന്നതാണ് ഓ ഓൻ
അയ്ശേരി അപ്പോ അൺലിമിറ്റഡ് റുപ്പിയാന്റെ ചെയ്ത് ഇട് ചെയ്ത് ഇട് അൺലിമിറ്റഡ് മുന്നൂറ്റിതോന്നുറ്റിഒമ്പത് റുപ്പിയന്റെ അൺലിമിഡ് ചെയ്തി തിനിയൊന്ന് ഞാൻ ഒന്നു കേട്ടില്ല
എന്ത് ഇബിടാ മനസില ആഞ്ഞഞ് മ ചാട വത്താനേ ഫുുള്ള ആാവണില്ല
ഏ അത് ജന്റ് പ്രശ്ന നിനിക്കറിയിലന്ന രിച്ച ആണോ അറിയില്ല എറില്ല ആ ഇടെ മഴ മഴ
മത
അ
മക്കളൊക്കെ ഭക്ഷണം കഴിച് കിടന്നോ
അ
ഹ പറയ കേല്ലേ
അ
തി താ
അ
കേക്കണില്ലല്ല